ഹലോ ആ എന്താ വിശേഷം
നല്ല വിശേഷം നിങ്ങൾതോ
സുഖായിട്ട് പോണേ എന്താ പണി ആ പഠിക്കാണ് ഞാന് പഠിക്ക്ണ്ട്. അ ഇപ്പൊ പഠിക്കണ്ട് മാരീടാണ്. ആ എന്തിനാ പഠിക്കണെ ഞാൻ അക്കൗണ്ടിങ് കഴിയാനായി ആ
വി വീട്ടിലാരൊക്കെ ഉണ്ട്.
വീട്ടിൽ ആരൊക്കെയുണ്ട് ഞ വീട്ടില് കുറേ ആൾക്കാരുണ്ട്. അല്ല എന്താ ചെയ്യണാ പഠിക്കാണ് വർക്ക് ചെയ്യേ ആ ഞാൻ ഇപ്പൊ പ്ലസ് ടു ലാ പ്ലസ് ടൂലാ എ തുടങ്ങിയോ ക്ലാസ് തുടങ്ങിയോ.
ആ ക്ലാസ് തുടങ്ങിട്ട് ഇപ്പോ വൺ മന്ത് ആവാനായി.
മ്മ് അവിടെ ആരാ മക്കളൊക്കെ ആരോ ക്കെ കഴിയാറായോ ആഹ അല്ല എന്റെ കഴിഞ്ഞണ് പിന്നെ ഒരു പ്രൊജക്ട് വർക്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നോക്കണം ആഹ് ഇപ്പോ ജോബ് കിട്ടാന്ന് അന്വേഷിച്ചിട്ട് ഇപ്പ എവിടെ ഇല്ല വേക്കൻസിന്നും എല്ലാവരും ഇങ്ങനെ കോഴ്സ് എടുത്ത് പഠിച്ച് ഇറങ്ങിട്ടേയ് ഫുല്ലാണ് ആഹ്
കുട്ടികളില്ലേ ങ്ങക്ക് കല്യാണം കഴ്ഞ്ഞതാ ഞാന് കൊമേഴ്സ് ഇതന് ഇഷ്ടം
ക്ലാരിറ്റി കുറവുണ്ട് എന്താന്നറിയില്ല ഓ
റേഞ്ച് ഇള്ളോട്ത് ക്ക്ക്ന്നാ
കൊമെഴ്സ് ആണല്ലേ ഇങ്ങൾ ആ കോമേഴ്‌സ് ഇങ്ങൾ ഇവിടെത്തിനിം ഞാനതേനി
ഏ അതെ നീന ആ അതല്ലേക്കൗണ്ടി സോറി
ആഹ ഹാ ഹാ അല്ല ഇതായിന് എല്ലായിടത്തക്കും പോവാ ഹ്യൂമന്റിറ്റീസ്‌ എടുത്താലും ഈ അക്കൗണ്ടിക്ക് പോവാ ന്നാലും കൊമേഴ്സാകുമ്പോ ഒന്നൂടി നമ്മുക്ക് അന്റെ ഒരു ബേസ് അറിയാലോ
ആഹ് ന്നട്ട്
ഞെന്താ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിയ അതോ വേറെ വല്ല കോഴ്സോ ഡിഗ്രി ക്ക് പോണം ന്നാണ് ആഹ് ആഹ് വീട്ടിലാരൊക്കേണ്ട് ഇപ്പോൊ ഡിഗ്രീന്റെ സർട്ടിഫ്ക്കറ്റ് വീട്ടില് ബാപ്പണ്ട് മ്മണ്ട് പിന്നെ അനീന അനിയത്തി ആഹ് ആഹ് വലുതാണല്ലേ വല്ലിയ മോളാണല്ലേ ആ ആ ഉം ഉ പിന്നെ ഇന്ന് നോമ്പല്ലേ ഫുഡ് എന്താ നോമ്പ്തുറ സ്പെഷ്യൽ ആ ഇണ്ട് സ്പെഷ്യൽ സ്പെഷ്യൽ ബിരിയാണി ഇണ്ട്
ഇനി നി പൊരിക്കടിമം ഉ ജ്യൂസൊക്കെ ഇണ്ടാക്കണം
ഉണ്ടാക്കലാണോ കടികളൊക്കെ സ്നാക്സൊക്കെ ആഹ് ഉം ആരുണ്ടാക്കും അവിടെ എന്തേലും ആയോ ഇവിടെ ഇന്ന് പൊറോട്ട വാങ്ങാന്ന്റഞ്ഞു പിന്നെ പത്തിരിയാണെങ്കിൽ കുറച്ചുണ്ടാക്കാം കറി ഇണ്ടാക്കേണ്ടരും ആ് ഇവിടെമ്മയും ഞാനും ഉണ്ടാക്കും പിന്നെ പൊരി കടി ഞണ്ടാക്കും ഫുഡ് എന്തേലും ഇമ്മ ഇണ്ടാക്കും ആ ആ അതികം ആളില്ലലോലെ
ഏ ഏഹ്
ഇന്ന് ക്ലാസ്ല്ല ഇന്ന് ഒഴിവാണല്ലോ ഇന്ന് ക്ലാസ്സിലെനിലോ ആഹ് ഇന്ന് നോമ്പ് ഇനി നാളെ സാറ്റർഡേ ഇണ്ടാവലുണ്ടോ ഇല്ല ഇല്ല ഏഹ് അപ്പൊ രണ്ടീസം ഒഴിവാണ് ഇനി ബുധനാഴ്ച വും ആ ആഹ് പിന്നെന്താ ഇങ്ങക് എങ്ങനെ ഇണ്ടെനിം കൊമേഴ്സ് എനിക്ക് വല്യ കുഴപ്പലെനിം എനിക്ക് ആദ്യംനൊരു ഇഷ്ടണ്ടനി അങ്ങനെ എടുത്താണ് അങ്ങനെ പോണ് മാർക്ക്‌ ഇല്ലെനിയോ നയന്റി ത്രീ ആഹ് പ്രസൻ്റേജ് ഇണ്ടെനിം ആഹ് ഇന്ക് ഇക്കണോമിക്സ് നല്ല ഇഷ്ടൻടെനിം ഏഹ് അപ്പൊ പിന്നെ അങ്ങനെ കേറിയതാണ് ഞാൻ കൊമേഴ്സിക്ക് അല്ലാതെ പിന്നെ ഇങ്ങനെ ഈ മാത് സ്ന്ന് പറഞ്ഞ സംഭവേ ഇഷ്ടല്ല അതട്ട് മനസ്സിലാവില്ല എനിക്കും ഇഷ്ട്ടല്ല ഇൻക്കില്ല ശേ അത് പെട്ടതാണ് പിന്നെ അക്കൗണ്ടിങ്ങില് അങ്ങനത്തെ മാക്സ് ഇല്ലല്ലോ വേറെങ്ങനെ എന്തൊക്കോ അതല്ലേ അതിനിപ്പം ഇണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റർ ഉണ്ടല്ലോെ ആ അതെ അപ്പ പിന്നെ കുഴപ്പമില്ല പിന്നെ വേഗം ഒരു ജോബ് ആവണ ഒരു കോഴ്സ് എടുത്തു അത്ര അത്ര ഉള്ളോ ഇപ്പൊക്കെ അങ്ങനാ
പിന്നെന്തല്ല
പിന്നെ അനിയനാണോ അനിയത്തിയാണോ സൗണ്ട് ഉണ്ടാക്കണന്നത് ചെറിയ ചെറുതാണോ
അല്ല
അല്ല അനിയൻ ആറില് അനിയത്തി ചെറുതാ നാല് വയസായിട്ടുള്ളു എൽ കെ ജി പോണ്ടോ എൽ കെ ജി ആണോ ആ ആ അവിടടുത്തന്നെ ആ അവിടന്ന് ആ അടുത്തന്നെ സ്കൂളൊക്കണ്ട് നടക്കാനുള്ളൂ
ആ
ആഹ് നോള് ചെറുതല്ലേ അപ്പൊ ഓളെ ബസിന് പറഞ്ഞയക്കും ഇപ്പൊ ഇപ്പൊക്കെ എന്താ ഇപ്പ എവിടെണ്ട് നാട്ടിലുള്ള ആളാ ആ ബിസിനസാ ഇപ്പ എല്ലാരുംണ്ടോ വീട്ടില് ആ ആ ഇപ്പം പൊറത്താണ് ആ ആ എപ്പളാ വരൽ രാത്രിയാ ആ ഇന്ന് നോമ്പറക്കാനേരത്ത് വരും എല്ലാർക്കും നോമ്പ്ണ്ടോ ഇങ്ങളെ മേരേജ് കഴിഞ്ഞില്ലലോ ആ കഴിഞ്ഞാണ് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ഏ രണ്ടു കുട്ടികളുണ്ട് എന്റെ വലിയ മോള് എൽ കെ ജി ആണ് ചെറുത് അംഗൻവാടിയിലും പോകണ്ട് ആ ചെറുത് ആൺകുട്ടിയ അല്ല രണ്ടും മോളാ
ആ പഠിക്കോ
പഠിക്കഴച്ച ഇപ്പ തുടങ്ങിട്ടല്ലേഉള്ളൂ എന്താ അറിയില്ല പഠിക്കുവായിരിക്കും വിശ്വാസം മടി ചെറുതിന് നല്ല മടിയാ നല്ല കരച്ചിലാ അവിടെ തോളുംങ്ങരയും വല്യോക്ക് പിന്നെ പ്രശ്നൊന്നുമല്ല ഈ അംഗൻവാടി പോയിശീലായ പിന്നെ നഴ്സറി പോകാൻ വലിയ മടി ഉണ്ടാവില്ലല്ലോ ആ അവള് പോയിനോ അനിയത്തി പോയിനോ ആ ഓക്കന് മടിയൊന്നുല്ലാ ഭയങ്കര ഇഷ്ടാ പോവാന് രാവിലെ നീക്കണ ഒരു കാര്യമാണ് അത്രഷ്ട്ടല്ലാ എപ്പോളാണ് തുടങ്ങാ പത്ത് മണി ആവൂലേ ഓക്ക് അല്ല ഓക്കെ ബസ് നേരത്തെ ആണ്‌ അങ്ങനെണ്ടാവുല്ലേ എട്ടരാകുമ്പോത്ത് ഫസ്റ്റ് ട്രിപ്പ് വരും ആ ആ അപ്പൊ അപ്പൊ തന്നെ ഒരുങ്ങണം ഓൾറെഡി ലേറ്റ് ആയിട്ട് നീക്കുന്ന ആളാണ്. പത്തണി പതിനൊന്നണൊക്കെ നീക്കുള്ളൂ. ആ ആ അങ്ങനത്തോ ലെ എട്ടണി എഴണിക്ക് നീ പിക്കണ്ടെ?
ആഹ അതാണ് അത് ഭയങ്കരടാസ്‌ കരച്ചിലും ഞാൻ പിന്നെ കുളിക്കൂല അറി പിന്നെ മുട്ടായി എന്തെങ്കും കൊടുത്താ അങ്ങനെ ആക്കണം.
ആ ബ്രഷ് ചെയ്യാനുക്കെമടി.
ആ
ഉം കുളിച്ചട് കഴിഞ്ഞാ പിന്നെ മാറ്റിപോയി. പിന്നെ മൈക്ക പ്പ്ക്കെ ചൈതാണ്ട്. അങ്ങനെ ആ ആ ആ റെഡി ആവുലേ. അ പിന്നെ കൊയപണ്ടൂകൂലാ. അല്ല ഫുഡ് കൊണ്ടാണോ? ണ്ടപ്പോ?
ആഹ ലഞ്ച് കൊണ്ടണം പക്ഷേ ആലഞ്ച് കൊണ്ടോണം ആ ലഞ്ച് ബോക്സ് അങ്ങനെ അത് കൊണ്ടോണം ഫുഡ് ആവിടന്ന്
ആ സ് ആലഞ്ച് സ് സ്നാക്സ് മാണ്ടിരുംല്ലേ? സി ബി എസ് സി ആണോ? സ്നാക്സ് കൊടുക്കണം ഫുഡ് ഓല് കൊടുക്കും. ആഹ് ആഹ് അങ്ങനെ
സ്നാക്സ്ന്ന് ഓൽക്ക് നമ്മളിങ്ങനെ പലാരങ്ങൾ അങ്ങൻത്തൊന്നും കൊടുക്കാൻ പറ്റൂല.
പിന്നെന്താ കൊടുക്കാ? ആഹ് ടീച്ചേയ്സ്
ടീച്ചേഴ്സ് പറയും കുട്ടികളിങ്ങനെ എല്ലാരും കൊതി വരും. എല്ലാരും ഒരുപോലെ കൊണ്ടര്നന്നില്ലല്ലോ. അപ്പം ഒന്നെങ്കി രാവില്ത്തെ നമ്മള് ചപ്പാത്തി വെ
ത്തി പത്തിരി അങ്ങനെത്തൊക്കെ ഇണ്ടാക്കും. ആഹ് ആഹ് അപ്പം കറിയ് ക്കെ വാണ്ടെ അയ്ക്ക്. വാണോ? ആഹ് ഓൾക്ക് കറി കൊർച്ച് അലർജില്ല ആളാ. പഞ്ചാര കൊണ്ടോവല് ആഹ് ആഹ്. ഉം ഇന്നട്ട് മക്കളൊക്കെ എവിടെ? അവിടെണ്ട് അവിടെ താഴത്തിട്ട് പോന്നാണ്. കൊറച്ചേയ്രൊന്ന് വിളിക്കാന്ന് വിചാരിച് ആഹ് പിന്നെ. വടെ ഇവർക്ക് ഫുഡ് എന്തൊക്കെ അല്ല. അ ഞാൻ വടെ ഞങ്ങള് കുറെ ആൾക്കാരല്ലേ വീട്ടിലന്നെ.
ആഹ്
വേറെ താമസിക്കാൻ വീടായിട്ടില്ല.
ആഹ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പ എത്രായി?
ഏഹ് നാല്. അഞ്ച് അഞ്ച് വർഷയ് പിന്നെ കൊ ഏഹ് ഈ പോണത് വ് വീടിന്റെ അടുത്താണോ സ്കൂളൊക്കെ? ഹൈസ്കൂള് യു പി ഒക്ക അട്ത്താണ്. ഏഹ് നടന്നാ പോവാ? ബസ്സോ. ഹലോ ഹലോ. ആഹ് നടന്നാണ് പോല്ചേക്ക് ബസ്ണ്ടോ അഹ് ഫ്രണ്ട്‌സ് എല്ലരുടെ അങ്ങനെ പോ ആഹ് ആഹ് ഗവൺമെന്റണോ ആഹ് ഏ അപ്പ നിങ്ങളെ നാട്ടിലെ എല്ലാതും അടുത്ണ്ട് ങ്ങളെ വീടിന്റെടുത്ത്‌ണ്ട്
ആഹ് അവിടെ എൽ പി ഉ പി എല്ലുണ്ട്
സുഖണല്ലേ ളൊക്കെ എത്ര പോവണം സ്കൂൾ ബസ്സൊക്കെ കെറി കൊറെ പോ
ഏഹ് ഇവിടെ വിട്ട്ണ്ട് ഞങ്ങക്ക് ഇ
പിന്ന സുഖണല്ലെ ഇവിടെടുത്തെടുത്ത് കൊറെ സ്ഥലത്ത്ണ്ട് മെയിൻ റോഡിന്റെ സൈഡിലാണോ വീട് ഏഹ് എല്ലാ അഹ് അൽ കൊർച്ചുള്ക്കെർണം കാണൂല റോഡിന്റവ്ടന്നാല് പോക്കറ്റ് റോഡവൂല്ലേ ആഹ് അവിടുനോക്കി തറവാട്ട് കാണാൻ പറ്റും
എന്തെല്ലാം സുഖായിട്ട് പോണ്
ആ
നമ്മക്കെ എവിടെ ക്കെ ഉറങ്ങി കെടകെ ചെന്ന് കേറിയോ ഏ കിച്ചണില് കയറിയോ ആ ടൈം ആയല്ലോ വ ഇല്ലേ ഇന്ന് പിന്നെ പാർസൽ ആയാോണ്ട് അധികം അം അല്ല വറെ വണ്ടി വരും ബാക്കിയൊക്കെ
ഉ പിന്നെ മക്കളൊക്കെ എവിടെ
അവിടെണ്ട് കളിക്കാവും തല്ലാണ് ഞാനായിട്ട് പോന്നാ പിന്നെ തല്ലാണ് ഉ രണ്ടും ഒരേ സെയിം ഏജ് ആയോണ്ടെ വലിയ ഡിഫറന്റ് ഇല്ല രണ്ടാളും അപ്പൊം ഒരേ തോട്ടാണ് രണ്ടാക്കും ഒരാൾക്കെന്താ വേണ്ടേ അതന്നെ മറ്റവക്കും വേണം ആ അപ്പൊ ഈയും അന്റെ അനിയനൊക്കെ തമ്മിൽ നല്ല ഡിഫറന്റ് ഇല്ലേ കുറച്ചൊക്കെ
ഞാനും അനിയനും തമ്മില് നാലു വയസായിട്ട ഡിഫറന്റ്
ആ അനിയത്തിയും നല്ല ഡിഫന്റ്ണ്ട് പത്ത് വയസോ പയിനോന്നോ ണ്ടല്ലേ ആ
നിങ്ങൊക്കെ സിബ്ലിങ്സ് ആരൊക്കെയാള്ളെ
എനിക്ക് ങ്ങ ആറാളാണ് എനിക്ക് രണ്ട് കാക്കാരുണ്ട് ഒരു ഇതാത്ത രണ്ട് അനിയത്തികള് എല്ലാരടെ കല്യാണം കഴിഞ്ഞ് ഇനൊരൂ അനിയത്തിണ്ട് എല്ലാം ഒരനിയത്തിണ്ട് ഡിഗ്രിക്ക് പഠിക്കണ് റെഡി ആയിക്കൊണ്ടിരിക്കണ് കല്യാണം നമ്മള പിന്നെ എപ്പളൊന്നും നോക്കൂലല്ലേ പ്ലസ് ടു എത്തിട്ടല്ലേല്ലേ ഇപ്പൊ ഡിഗ്രി പി എച്ച് ജിക്കെ ആ അതെ ആ അതെ ടൈം ആയിട്ടില്ല ഞമ്മളൊക്കെ ടൈമല്ലേ അങ്ങനെയാനി
ആ
പിന്നെന്താ ആ അതെ അതെ നാ കേട്ടോ വിളിക്ക ആ ഓക്കെ ഓക്കെ